ഹലോ റെയ്ഞ്ചിന്റെ പ്രശ്നം റെയ്ഞ്ചിന്റെ പ്രശ്നായി കട്ടാ യി പോയില്ലേ
ആ തോന്നുന്നു ഇവിട വല്യ കൊഴപ്പ വൈഫായ് ഒള്ളതുകൊണ്ടേ
ആഹ്
ആ ഇനി എന്തോ പറയാൻ പറ്റത്തില്ലല്ലോ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഇനി ചിലപ്പോ വൈഫൈയിലും
ആഹ് ഞാനെയ് കട്ടായതാ ന്നിട്ടില്ലെ അങ്ങനെ സംസാരിച്ച പിന്നെ നോക്കുമ്പോഴാണ് പിന്നെ വേറൊരു കോള് വന്നപ്പോ നോക്കുമ്പോഴാണ് അത് കട്ടായിപോയത് അറിണ്
ആഹ് പിന്നെ ആഹ്
പിന്നെ വേറെന്താ മഴയായിട്ട് എന്തെങ്കിലും സ്‌പെഷലൊക്കെണ്ടോ
ഞങ്ങ ള് പുറത്തോട്ടൊന്ന് പോ ഉപയോഗിക്കാൻ പോവാന്നൊക്കെയുള്ളൊരു പ്ലാനിൽങ്ങനെ കിട്യാണ്
അങ്ങനെ പോവലുണ്ടോ
ആഹ് പുൊറത്തുകുടി കഴിക്കാറുണ്ട് എപ്പഴും പുറത്തൊന്നുംപോയി കഴി ക്കത്തില്ല
ആഹ
ഇപ്പൊ ഇവിടെ അടുത്തൊരു പുതിയൊരു കട വന്നന്ന് പറഞ്ഞു പ്പം അവിടെ നല്ലപ്പാ പോയിട്ട് വന്നൊളി മീൻകറിയയൊക്കെ തക്കയൊക്കെ ഉണ്ടല്ലോ തക്ക ഫ്രൈ ഒക്കെ
ആ
ഇപ്പവന്നിങ്ങനെ ഇപ്പൊ ബ്രദറ് വന്നായിരുന്നു ഇപ്പം അവള് വിളിച്ചോണ്ടിരിക്കും ദേ വാ അമുക്ക് പോവാാം അ ഞങ്ങ ടെ ചേട്ടനാ വങ്ങിച്ച് പോവാന്ന് പറഞ്ഞ നിന്നിട്ട അല്ലാ തന്ന എ ന്നും അങ്ങനെ കഴിപ്പം അങ്ങനെ ഇല്ല
ആഹ് അപ്പൊ യ്യ് വീട്ടിപ്പോയ് ക്കാണോ
ഊ മ
വീട്ടിപൊയ്ക്കാണോ ചോയിച്ച ഇയാളെ വീട്ടില് പോയതാണോ
ഞ ഞാൻ ഇവിടെണ്ട്ഡീ വീഎ ന്റെ ചേട്ടന്റെ വീട്ടിലുണ്ട് ചേട്ടന്റെ വീട്ടിൽ ഞങ്ങള് കുടുംബതീന്ന് ഞങ്ങൾക്ക് മാറിയ ഉം
ആ ആ ആ
ആ ഞങ്ങള് വേറെ വീട് വാങ്ങിയാരുന്നു അടുത്ത് തന്നെ ചേട്ടന്റെ വീണ്ട്ന്റെ അടുത്ത് തന്നെ വാങ്ങി ദൂരോട്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ നോക്കി നോക്കി ഇന്ന് അടുത്തുതന്നെ ഒരു വീട് കിട്ട്
ആ ആ അല്ലെ ബ്രദറ് വിളിക്ക് വീട്ട് സ്വന്തം വീട്ടിലാണോന്ന് ചോദിച്ചേ
അല്ലല്ല ബ്രദറ് ഇപ്പം വന്നതാ മോന കാണാൻ വേണ്ടിട്ട് വന്നത് അയാള് എന്നും മരും അയാള് പുറത്തായിരുന്നു ഇപ്പ ലീവ
ആഹ്
അങ്ങനെ ആവുമ്പോ ഒന്നും കൂടെ ഇഹ് ആഹ് സ്നേഹം കൂടുല്ലോ ഈ കാണാതിരുന്ന് കാണുന്നേ അല്ലേ എഹ് ഹ് ഹ്
ആ അതെ എഹ് ഹ് ഹ്..
ആ അങ്ങനെ അതുകൊണ്ട് എന്നും വരും ഇപ്പൊ വന്നിട്ട് ഇപ്പ പറഞ്ഞ് അവിടെ ഒരു കടയുണ്ട് നമുക്ക് പോവാം, ഞാനപ്പ പറഞ്ഞ് ചേട്ടനും കൂടെ വരട്ടെ നമുക്ക്ന്നിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞോണ്ട്
ഉം കപ്പിംമീങ്കറിക്കെ അടിപോളിയാ
മ്.. ഇവിടാ കപ്പയും മീൻകറിയും ആടാ ഇവിടെ ഞങ് കുടെ മീനാണല്ലോ എപ്പഴും കിട്ടുന്നത് മീൻ ആ മീൻ എപ്പോഴും ഉണ്ട് പിന്നെ പിന്നെ കേട്ടപ്പോ ഒരാഗ്രഹം മീനും ഇന്ന് കപ്പയുണ്ടായിരുന്നു കപ്പയും, ആ കൊഞ്ചും കുടി ട്ട് മിക്സെയ്ത് ഇങ്ങനെ റെഡിയാക്കും
ആഹ്
മ് ചേട്ടന്റെ വീട്ടിൽ റെഡിയാക്കി കേട്ട ചേട്ടൻ ജോലി കഴിഞ്ഞ് ഉച്ചിക്ക് കഴിക്കാൻ വന്നപ്പോ അവിടുത്തെ അമ്മ കൊടുത്തു വിട്ട്
ആഹ്
മ് മ്
ഇൻക്ക് ഇഷ്ടാണ് മീന് ഹ്
ആഹ ഞങ്ങക് ഇവിട ആണ് മ് എപ്പഴും എപ്പഴും മീൻ തന്നെ
ആഏ എന്തെങ്കിലും കൊഴപ്പുണ്ടോ
ആഹ ഇപ്പൊ വന്നി ഇന്ന് തന്നി മഴ മഴയുണ്ട് പക്ഷെ വൈകിട്ടല്ലേ പെയ്ത് ഇവര്
ആഹ അല്ലെ ഈ മഴ കാരണം പോവാന് ബുദ്ധിമു
ആ ഉണ്ട്ണ്ട് ഈ രാവിലെയൊക്കെ ഇവര് പോവാൻ ഇറങ്ങുന്ന സമയത്ത് മഴയും കാറ്റും ഉണ്ടെങ്കി അവര് പോവത്തില്ല പക്ഷെ രാവിലെ ഒന്നും കൊഴപ്പ ഇില്ലായിര്ന്നല്ലോ ഇപ്പ വൈകിട്ടല്ലേ വെയിലത് അതിനുള്ളിൽ അവര് വരും ഉച്ച കഴിയുമ്പോഴത്തേക്കും വരും
ആ അത് ഞാൻ ഇവിടൊക്കെ വയങ്കര വിലയ മീന് അതാ ഞാൻ ചോയിച്ചെ ഞാനിപ്പ ഒന്ന് രണ്ടീസെ മാങ്ങി
മീന് ഇല്ലടാ ഇപ്പ ഇപ്പ ബോട്ട് നെറക്ക ഈ ട്രോളിംഗ് നിരോധ
ആ
അടച്ചു രണ്ടു മാസം കഴിഞ്ഞ് അവരി ഒകെ ഓളെ വല്ല്യ കൂട്ട്ക്കാര് ഇപ്പൊ ചെറിയ വള്ളക്കാരൊക്കെയാ ഇപ്പം വള്ളം വള്ളം ഉണ്ടല്ലോ ചെറിയ വള്ളത്തിൽ അന്നങ്ങ് പോയി മ് അവരാ പോവുന്നത് അതായിരിക്കും മീന് ബെ ല കൂടിയത് ഇപ്പൊ കൊഞ്ചിന്റെ പണിയാ
പോയി വാങ്ങിയപ്പോ ആ മത്തിയാ വാങ്ങിയത് ചാള അതിന് അരക്കിലോന് ഓര് അ ഇള്ളതല്ലേ ക്ഷെ മീന്റെ ഇതിനങ്ങനെ വാങ്ങി നൊള്ളൂ
മ് ഇല്ലായിര്ന്നു പക്ഷെ ഇപ്പ മത്തി വല്ല്യ ട്ട് കിട്ടാനില്ല മ് ന്റെ പണിയാണ് തന്നെ
ആ
ഉം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഏ അച്ഛന് ആരോ കൊറച്ച് കൊട്ത്ത് പക്ഷ അത് ഒരു പത്തെണ്ണം എങ്ങാണ്ട് ഇണ്ടായിര്ന്നു ഞങ്ങക്ക് കൊണ്ട് തന്നു അങ്ങനെ അതങ്ങ് വര് ഇപ്പ ചെമ്മീന് ഇപ്പം എന്റെ വീട്ടിന്നും കൊണ്ടുവന്ന് ചേട്ടന്റെ വീട്ടിന്നും കൊണ്ട് വന്ന് വെ ച്ചിരിക്കുന്നു ഉം പക്ഷെ അത്ര താല്പര്യം ഇല്ല ഇവിടെ അത് കൊഞ്ചിനോട് ഒന്നുവേ
ഫ്രഷ് മീൻ കയി ക്കല്ലേ
ആഹ് കിട്ടീത്
ആഹ് അപ്പൊ അവിടെക്കടേം അ അപ്പം അവിടെ കടേല് കിട്ടണ മീനും ഫ്രഷ് എല്ലാം ഫ്രഷ് ഷ് ആവുല്ലോ ആഹ് ഉം നല്ല ടേസ്റ്റ് ആവൂലോ
ആ അതെ അതെ ടേസ്റ്റ് ആണ് എന്നാലും നമ്മടെ ഞങ്ങൾക്കിവിടെ മത്തി അയില ഇതിന്റെ അത്രയും ടേസ്റ്റ് വേറൊന്നിനും തോന്നിയിട്ടില്ല
ആഹ് എന്റെ എന്റെ ഉമ്മ മത്തി അയില അല്ലാതെ ഒര് മീനും കൂട്ടൂല മത്തീം അയലേം മാത്രേ കൂ ട്ടുള്ളൂ ഇഷ്ടം അതാണ് വേറൊന്നും കഴിക്കൂല അത് മാത്രമേ കഴിക്കുള്ളൂ അതിന്റെ ടേസ്
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ മത്തിയാ എനി ചേട്ടനും എനിക്കും ചേട്ടനും എന്നല്ല എനിക്ക് തോന്നുന്നു ഞങ്ങടെ ഇവിടെങ്ങള്
അതെ മത്തിയാണ് മ മത്തി മത്തിയാ പക്ഷേ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അതിന്റെ അടുക്ക് എത്തൂല വേറൊരു മീനും
എപ്പഴും എപ്പഴും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം
ആഹ് നിങ്ങക്ക് ഇണ്ടാവൂല ഞങ്ങൾക്ക്
ആഹ് നിങ്ങക്ക് പാട് ആയിരിക്കും പിന്നെ ഞങ്ങക്ക് ഇവിടെ ഈ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ് ആഹ് അതിങ്ങനെ അത് എന്റെ ഉമ്മാന്റെ വീടാ ആ ആ ഭാഗത്താ അവർക്ക് ഇതേപോലെ മീന് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് ഉമ്മിയതേപോലെ ക്ലീൻ ചെയ്യും വേഗം നന്നാക്കും ന്നിട്ട് ഞാനൊക്കെ ഇരുന്ന് സാവ ചെയ്യും ഇപ്പം മാറി എന്ന് കയ്യോ ന എന്നൊക്കെ കിട്ടോ എന്നൊക്കെ ചേക്കും അപ്പൊ അതിങ്ങനെ നല്ല താമസാണ് ഉമ്മാക്ക് എളിപ്പം ഉമ്മാക്ക് മറ്റേ പെട്ടെന്ന് എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കും പക്ഷെ എനിക്ക് ക്കൂല അവര് ആ ആ അവിടെ ചെർ പ്പതിലേ അത് ചെയ്ത് ശീലായോണ്ട് അവര് അവ്ട്ക്ക കറി വെക്ക്ണ നല്ല ടേസ്റ്റ് ആവും മീന് കറിയൊക്കെ നിങ്ങളത് ചെല്ലുമ്പോ വേറെ എന്ത്‌ണ്ടെങ്കിലും മീൻകറി ഉണ്ടെങ്കി അതാണ് കൂട്ട് കറിയാട്ട്
ഇവിടെ ഇപ്പ ഞങ്ങളിപ്പ ഷോപ്പ് കടയിൽ പോവാന്ന്ള്ള മീൻ റിയ കേട്ടപ്പഴാ എന്നാത് നമ്മളെപ്പഴും കഴിക്കുന്നയാണേ
ആഹ് അതൊന്നു അറിയാലോ ആ ടേസ്റ്റ് അതൊരു വെറൈറ്റി ആവും
വീട്ടില് നടക്കുന്നൊര് അമ്മ സേമിയാ കടെ ആയിട്ടില്ല ചെറിയൊരു വീട്ടില ചെറിയൊരു കട പോലെ ചെറുതായിട്ട് ഒരെണ്ണം ഇങ്ങനെയ്ങ്ങ് കെട്ടി ഞാൻ കണ്ടായിരുന്നു രണ്ടു ദിവസത്തിന് മുമ്പ് ടൗണിൽ പോയപ്പോ അങ്ങോട്ട് പോന്ന വഴിക്കാ ഈ കടലിന്റെ സൈഡിൽ തന്നാ
പോയി കയിക്കണം അവർക്കൊരു ഒരു കാര്യവും നമ്മക്കും നമ്മള് കഴിക്കയും ചെയ്യും അവര് ക്കതൊരു
ആ ഞമ്മൾങ്ങന ഞമ്മൾങ്ങനെ ന ഭാഗങ്ങൾ ഒന്നും അങ്ങനെ പോയി കഴിക്കാറില്ല അ അങ്ങനെ ഒരു ആ- പറയുന്ന സമയത്ത് പോകുന്നുന്നല്ലാതെ നമ്മള് ഇങ്ങനൊക്കെ ഉള്ള നാടൻ രീതിയിലുള്ള ഫുഡാ ഇവിടെ എന്നാലും എനിക്ക് ഇഷ്ടാ...
ആ.... അതെ അതിലൊന്ന് കൂടുതല്- ഒന്നും ചേർക്കൂല്ല നല്ല രീതിക്ക് അവർക്കും അതൊരു എന്താ നമ്മള് ചെല്ലുമ്പോ അവർക്കത് കിട്ടും പാവങ്ങളല്ലേ
ഉം ഉംം നമ്മള് ഇവിടെ ഈ തീർച്ചയായിട്ടും ദൂരെ ദൂരെ യാത്ര അത്രയൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ആളാണ് അപ്പം നമ്മള് അങ്ങനെ യാത്രക്കൊക്കെ പോകുമ്പോ നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഉം അപ്പോ കാണുന്ന ഉള്ള കടകളിൽ കേറി കഴിച്ചല്ലോ പറ്റു
അതെ അതെ
ഉം..... നമ്മ രാവിലെ പോകുമ്പോ രാവിലെത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഒക്കെ എടുത്തിണ്ടാവും പോ അങ്ങോട് രാത്രി അങ്ങനെ അവിടെ പോയിട്ട് വല്ല ദോശ വല്ലോം അങ്ങനെ കഴിക്കും അങ്ങനെ സാധാ ചെയ്യാറ് ഉ ഒക്കെ
പിന്നെ എന്താ വെച്ചാ അ ഞാന് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ വല്യ വല്യ ഹോട്ടലൊക്കെ ചെറിയതിൽ തന്ന പോകുക